ഹലോ ഹലോ ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എന്തണ്ട് വിശേഷം കിടന്നില്ല ആ ഇങ്ങനെ വെളിയിലോട്ട് ജെനലും തുറന്നിട്ട് നോക്കിയിരിക്കുന്നു ഫുഡൊക്കെ കഴി ച്ചൂ അയച്ചതേ ഉള്ളൂ അവിടെ കഴിച്ചോ
ആഹ് ഇവിടെ കഴിച്ചു കെടന്നു ഇവിടെ ഈ സമയക്കമ്പെഴ്ത്തേന് എല്ലാരും കെടക്കും
ആണോ രാവിലെ എഴുന്നേക്കുവോ
രാവിലെ
രാവിലെ ഇണ്ണിക്കുവോ അതി രാവിലെ ഇണ്ണിക്കുവോ
ഏ അതിരാവിലൊന്നും എണീക്കില്ല ഏഴുമണി ആ ഒര് ടൈമിലൊക്കെന്ന് എണിക്കക്കൊള്ളു പോരാത്തേന് ആഹ് അല്ലെ ഇവിടെണ്ട് ഞാപ്പന്റെ എന്റെവീട്ടിലാണ് അത് കാരണനാണ് അങ്ങനെ. കൊറച്ചുടെ നേർത്തെ എണീക്കും ആ അവിടെ
അഹ ഞാൻനേരെതിരിച്ചാ ഏ ഞാൻനേരെതിരിച്ചാണ് എന്റെവീട്ടിലാണെങ്കില് നേരത്തെണീയിക്കും. ഹിഹ്ഹ് ഹസ് അതെന്തെയ് ഹസ്ബന്റിന്റെ വീട്ടിൽ ഞാനും ഹസ്ബന്റുംമാത്രം ത്രോള്ളു അച്ഛനുംഅമ്മയും കടയുണ്ട് കടയിലങ്ങ്പോകും അപ്പോനമ്മള് ണീയിക്കുന്നത് അവരാരുംകാണുന്നില്ലല്ലോ. നമ്മുടെ ഇഷ്ടം ഹ്ഹ് വീട്ടിലാവുമോബൊ അമ്മ പ റോകീട്ട് അടുക്കളേക്കടന്ന് ചറ വറ അങ്ങോട്ടുംങ്ങോടട്ടും നീ ശബ്ദോക്കെ കേക്കുമ്പോ മൊ ഓട്ടോമാറ്റിക്ക്ണീയിക്കും ഹ്ഹ്ഹ് ചിലർനേര
ഭർത്താവിന് വീട്ടിലാണെങ്കിലേ ഇപ്പൊ നേരത്തെ എണീക്കാൻ തോന്നേല്ല പക്ഷെ എണീക്കണം മടിയവും പക്ഷെബവിടെവെന്നയ്ഞാലെയ് നീക്കാനൊന്നും അതായത് ഒറങ്ങണംന്ന്ണ്ട് പക്ഷെ
കേ കേക്കുന്നില്ലേ?
ഹലോ എന്ത് പറ്റി റേഞ്ചിന്റെ പ്രശ്നമാ ഹലോ